ആഹ് ആഹ് ആഹ് ആഹ് ആഹ് കേൾക്ക്ന്ന്ണ്ട്. ആഹ് ഓൽത് എന്താ ഒരു ബിസിന്ന് പറയുന്നു
ആഹ് ഇല്ല ഞാൻപ്പ ആപ്പ് ഓപ്പൺ ആക്കിയാണ്ടേ
ആഹ് ഞാൻ വിചാരിച്ചു ഇവരാരും വിളിക്കുന്ന ഏറ്റം വിളിക്കുന്നുണ്ടോ മാ അവര് വിളി വിളിക്ന്ന ടൈം എങ്ങനാ സമയപ്പാണ്?
ആര് ഹസ്ബൻ്റോ എന്നും രാത്രിയാണ് മിക്കവാറും രാത്രിയാ വിളിക്കല് ആ ഡ്യൂ ട്ടിള്ള ടൈമിലാവുമ്പളേ
കൊറെ ആയോ എന്താ വർക്കെ യ്യുന്നവിടെ?
അവിടെ ഡെലിവറി ആണ് വണ്ടിയിലെ സാധനങ്ങൾ കൊണ്ടോയ്ട്ട്.
അതെയോ കൊറെ കൊറെ ആയൊ പോയിട്ട്? പ്പൊ പോയിട്ട് കൊറെ
ഇല്ല ഒരാഴ്ചയായുള്ളൂ ഒരാഴ്ച കഴിഞ്ഞേള്ളൂ
കൊറേ വർഷായോ അവിടെ
അവിടെ ആയിട്ട് ആ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കയ്ഞ്ഞേന് ശേഷം പോവലൊടങ്ങ്യാ.
ഓ അത്ശരിആ അപ്പൊ. ആഹ് കൊല്ലത്തില് വരാൻ പറ്റോ അല്ല ആറ്മാസം കൂടുംമ്പം അങ്ങനെ
ആറ് മാസം ചെൽപ്പം എട്ട് മാസൊക്കെ ആകുമ്പ വര്ല്ണ്ട് ഇപ്രാവശ്യം നേര്ത്തെ വന്ന്ണ്. എട്ട് മാസം കഴി ഒമ്പതാം മാസം വന്ന്ണ്. ഇപ്പൊ വന്നിട്ട് മൂന്ന് മാസം നാലു മാസത്തിന്റെ അടുത്ത് നിന്നു
ഓ അങ്ങനെ കിട്ടുവല്ലേ ഇപ്പൊ ഇത്രേം ഒരു
ആഹ് നമുക്ക് ജീവിതല്ലല്ലോ ഈ ഗൾ ഫാവുമ്പോഴേ അവരവിടെം നമ്മള് ഇവിടെല്ലേ എൻക്ക് പോവാന് ഒക്കെ ഇട്ത്ത് പാസ്പോർട്ടൊക്കെ എട്ത്ത് വെച്ച് ണ് പിന്നെ പോവാന് സാഹചര്യല്ല. ട്ടില
പോയിട്ട് വിസിറ്റ്ല്ല് ചെയ്തിട്ട് വന്നിട്ടുണ്ടോ?
ഇല്ല പോയിട്ടില്ല അപ്പൊ വീട്ടിലെ വീട്ടാർക്കൊന്നും വല്ല്യ താല്പര്യം ഇല്ല അപ്പ പിന്നെ.
മ് ഇവിട്ത്തെ ഭർത്താവിന്റെ വീട്ട്കാർക്കാ.
ആഹ്.
അതെയോ ഇനിയിപ്പോ കുട്ടികളെല്ലാംആടെ പഠിപ്പിക്കലിന് ഭയങ്കര ചെലവല്ലേ ഇനിയിപ്പോ പിന്നെ ആ ആദ്യം തന്നെ പോണായിരുന്നു മക്കളെല്ലാംവുന്നെന് മുന്നെ
ശെരിയാണ് ആഹ് ഇല്ല മക്കളായെന് ശേഷന്നെണ് ഇതെട്ത്തത് പാസ്പോർട്ടൊക്കെ എടുത്തെ ഉഹ് കൊണ്ട അന്ന് കൊണ്ടൊണന്നൊരു പ്ലാന്ണ്ടെയ്നി.
അതെയോ. ന്തായാലും ഇത്രയപ്പോ ഒരു ടൈമിലങ്ങനെ വരുന്നുണ്ടല്ലോ ഓരോരാൾ ഒരെല്ലം രണ്ടുവൊല്ലം മൂന്നാല്ലാം.. പിന്നെ
രണ്ടര മൂന്ന് കൊല്ലം കഴിഞ്ഞ് വരുന്നവരൊക്കെയില്ലേ, ഇവര് ആദ്യം വന്നത് രണ്ടേമു ക്കാ കൊല്ലം കഴിഞ്ഞിലെ? ഇപ്പൊ രണ്ട്പ്രാവശ്യയിട്ടാണ് ആറു മാസം ആഹ് ആഹ് എട്ട് മാസ ക്കായിട്ട് വന്നത്. അയ്ന്റെ മുന്നെ വന്നത് രണ്ടേമുക്കാ കൊല്ലം കഴിഞ്ഞ്
എന്റെ ഈശ്വര
ഏതായാലും ചിന്തിക്കാൻ പോലും പറ്റൂലലെ.
പിന്നെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയൊരു ജീവിതം മം
നമ്മള്ങ്ങനെ ജീവിച്ചു പോവ
പൈസയിങ്ങനെ ഉം ഇങ്ങനെണ്ട് കൊറ്ച്ച് കിട്ടീന്നല്ലാണ്ട് ജീവിത ഇല്ലല്ലോ ഇനിയ്പ്പോ കൊറച്ച് നാളും കൂടി നോക്ക ക്കിട്ട് പിന്നെ നാട്ടിലന്നെ ആവാൻ നോക്കുവ
ആഹ് സാഹചര്യം ഒക്കൂല അതാണ് ഈ വീടൊക്കെ ആ ഒരു പ്ലാനൊക്കയ്ട്ടാണ് വീട് നമ ഇല്ലല്യ വീടായിട്ടില്യാ എല്ലാരും കൂടി‌യല്ലേ.
ആഹ് അതെ ന്നേരം പിന്നെ ആദ്യം തന്നെ ഇപ്പൊ ഇപ്പഴത്തെ കാലത്ത് സാധനത്തിനല്ല പൈസ ഉം കൂലിയില്ലേ പ പണിക്കാറേ കൂലിയാന്ന് ഏറ്റവും കൂടുതൽ അതെനിക്ക് ശരി ക്കും മനസിലായിനവെച്ചാ കഴിഞ്ഞ ദേവസം കൊറച്ചൊരു മരാമത്ത് പണിയിടെ നടന്ന്നി. ഒര് രണ്ട് അവര് ആദ്യേ പറഞ്ഞു നമ്മൾ ഏഴ് മണി ആഹ് സാധനത്തിനല്ലയീ കൂലിയാന്ന് എന്നിട്ട് സംസ ആദ്യംതന്നെ അവര് പറഞ്ഞ് ഏഴ് മണിക്ക് വന്നിട്ട് രണ്ട് മണിക്ക് പോകുന്ന് പണ്ടെത്തെ അഞ്ച് മണിവരെ പണിയെടുത്ത് ട്ടര ഒമ്പത് മണിക്ക് വന്നിട്ട്. ഇപ്പൊ ആഹ് ഏഹ് ഏഴ് മണി ഇക്ക വന്നിട്ട് രണ്ട് മണിക്ക് പോവുന്നട്ട്. ഏഴ് മണി എല്ലാം കഴിഞ് എട്ട് മണികഴിഞ്ഞിട്ട് വരാൻ വേണ്ടിട്ട് എന്നിട്ട് പിന്നെ മഴയുവായി മഴയത്ത് കൊറച്ച് പണിയെല്ലാം ഇങ്ങനെ ഇതാവൊല്ലോ തടസം വന്നു. അതെല്ലാം കഴിഞ്ഞിട്ടൊരു മൂന്ന് ദിവസം പം പണിയെടുത്തേന്ന് പത്ത് പതിനൊന്നായിരം രൂപയ കൂലി പോയത്.
ഓഹ്
ആലോച്ചോക് സിമെന്റും അതിന്നെല്ലാം ഓക്കെ. ഈ ഇവർക്കില്ല പൈസയാന്ന് സൈ
ശെരിയാണ് മം ഞമ്മള് എങ്ങനെങ്കിലും ബു ബുദ്ധിമുട്ട് കരുതി ഞമ്മളത് ചെയ്യും.
മം
അതാ ആൾക്കാര്ക്ക്, അപ്പ ജോലിക്കാർക്ക് അറിയ നമ്മളെങ്ങെനെയിലും ചെയ്യിപ്പിക്കുംന്ന റിയ പൈസ കൊടുപ്പൊ ഉം
പിന്നെ എന്തായാലൊരു വീട്ന്ന് പറയുമ്പോ നമുക്ക് എന്തായാലും അത് ഇപ്പൊ ആക്കും വെല്തന്നെ ആക്കണ്ടേ ആക്കുമ്പേ ലെ ആക്കൂലു വിചാരിച്ചിട്ട് വെല്തന്നെ ആക്കണം പിന്നെ
കുട്ടികളൊക്കെ വല്തായി വരല്ലേ? മം മം അതേ പറയാൻ പറ്റൂ അയ്നൊരു ടൈമ് ഉണ്ടാവും.
അതെ അതെ പിന്നെ എല്ലാ സാധന ഇല്ല എടക്കിടക്ക് വാങ്ങി വെക്കു സാധ നങ്ങനെ
ആഹ് പിന്ന അങ്ങനെയല്ലേ നമുക്ക് അപ്പ വേറെ ചെലവുകൾ വരും അപ്പൊ ഓരോരോ
ഉം അതെ അതെ അതെ പിന്നെ കോൺട്രാക്ടർമാർക്കെല്ലാം കൊടുത്താൽ അവര് പെട്ടെന്ന് ഒരു കൊല്ലത്തിനുള്ള ആക്കിത്തരും
ആഹ് ശരിയാണ് പക്ഷെ അപ്പയൊക്കെ നമ്മുക്ക് ചെറിയെ നമ്മളെ നമ്മക്ക് കയ്യിയില് ക്യശ ആയിരിക്കും ലല്ലോ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാ വേണ്ടി ക്യാഷ് അപ്പഴേക്കും വേറെ ചെലവുകൾ ഇങ്ങനെ വന്നുകൊണ്ട
ഉം അവരാവുമ്പോ പിന്നെ കൊറെ എക്സ്ട്രാ അധിക ആവും അവര് പ പെട്ടെന്ന് ആ കി തന്നാലും അവര് പൈസ വേറെന്താലും പോവും നമ്മൾ നോക്കി നടത്തി ചെയ്യുമ്പ അതെല്ലാം ലാഭയില്ലേ അങ്ങനെയുണ്ട് ഉം പിന്നെ നമ്മൾക്ക് നോക്കി നടത്തിട്ടകുമ്പോ അതിന്റേതായ
ഉം നമ്മള് കൊറച്ചൊക്കെ ആവുമ്പോഴൊക്കെ നമുക്ക് വീടാവണം അത് അത്യാവശ്യാണ്
അവർക്ക് ഏൽപിച്ച കൊടുത്താൽ ചെലപ്പോ അവരെ എന്തെങ്കിലും കള്ളത്തരം ചെയ്താലോ സിമെന്റിലും കമ്പിയിലും എല്ലും കള പിന്നെ എന്തായാലും ഒരുത് എന്റെ ഞാൻ സ്വന്തായിട്ട് എന്റെ വീടന്നെആന്ന് അപ്പൊ ആരു ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ ആദ്യം ആദ്യ എടുത്തിട്ടിട്ട് വറുതേതിനാ പൈസ കളീണന്ന് വെച്ചു ആഹ് ഉം എന്റെറെ പിന്നാന്ന് വെച്ചാല് എന്താ പറഞ്ഞത് ഇത് കൊറച്ച് മാ ഇല്ല ഇല്ല ഇല്ല പിന്നെ ഇത് മാറ്റം വരുത്തണം കൊറച്ച് കുറച്ച്ന്തെല്ലോ മാറ്റം വരുത്തണം മോളിലും വലുതായില്ലേ അതിന് തുടങ്ങാ തന്നെ പേടിയാവുന്ന നീ പറഞ്ഞ പോലെ പണിക്കാര് ഇതെല്ലാം വിചാരിക്ക പോ ഭയങ്കര പേടി തൊട്ട് വെച്ചാ പിന്നെ എന്താ ചെയ്യേണ്ടന്ന്റിയില്ല
പഠിക്കാൻ തന്നെ കാശല്ലല്ലേ
അതെ അതെ നമ്മളിത് തൊട്ട് വെച്ച് ഇട്ട് പകുതിക്കാക്കി വെക്കാൻ പറ്റൂലല്ലോ അപ്പൊ അതിന അനുസരിച്ച് ചിന്തിച്ചിട്ട് തൊടാൻ പറ്റും
ആഹ്
ഉം അതാണ് പിന്നെ മോള് വലുതായി അവൾ കല്യാണ എല്ലും പാടെ
ആഹ് കല്യാ ടൈം ഒക്കെ ആവ്പോ എങ്ങനെ അങ്ങന സൗകര്യങ്ങള് ഉ സ്വർണ ഇപ്പോ നമ്മൾ നോക്കൂലേ അത്രക്ക് ഇപ്പൊ സ്വർണ്ണം കയ്യിലുള്ള അവർക്ക് സുഖാണ് കയ്യില് സ്വർണ ഉള്ളൊർക്കെ ആ വീ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്കതിൻ
ഒരു മൂന്ന് കൊല്ലം മുന്നില് എൻ്റെ മ കുടുബകളെല്ലാം സ്വർണ്ണെല്ലാം വിട്ടിട്ട് വീട്ടുത്തിട്ടുണ്ടായിനെ ഇപ്പൊ ആ സ്വർണ്ണല്ല ഉണ്ടെങ്കിൽ അവള് പറയുന്ന അരേ മരുമകള് അങ്ങനെയല്ലാ മ് ഭർത്താവിന്റെ പെങ്ങളെ മകളെ നമ്മള് മരുമക്കള് നല്ലോറിം ആഹ് നമ്മള് അമ്മ ആ് അത് ഭർത്താവിന്റെ പങ്ങളെെ അന്നേരം അവര് നമ്മള് അമ്മയ്യിഅവൊല്ലൊ
ആഹ് ആഹ്
അമ്മാവനും അമ്മായി അപ്പൊ നമ്മക്ക് അവര് മരുമക്കള് മരുമക്കള് അ പെങ്ങളെ മക്കളല്ലാം മരുമക്കള്
ആഹ് എനിക്കറി കേട്ടില്ല അത ചോദിച്ചത്
രണ്ട് ഭാര്യമാരും മരുമക്കളും പറയും അല്ലേ മോന്റെ ഭാര്യ.
ഇങ്ങക്ക് മോ ഒരു മോന് ഒരു മോളും അല്ലേ
ആഹ് എനക്ക് അവര് പഠിക്കുന്നത്രല്ലേ മോൻ പ്ലസ് ടു ഉം പ്ലസ് ടു അത്രേ ഉംഹ് അപ്പൊ അവള് പറഞ്ഞു എന്നെ ഇവര് മൂന്ന് വർഷം മുന്നില് സ്വർണ്ണെല്ലാം വിറ്റിട്ടാ വീട് എടുത്തിന്ന് ആ സ്വർണ്ണം എല്ലാം ഇപ്പൊ ഉണ്ടെങ്കില് എത്ര പൈസ കിട്ടിട്ടേ സത്യം പറഞ്ഞ രണ്ട് ഒരു വർഷം മുന്നേ ഇപ്പൊ കൊറച്ച് കുറഞ്ഞിട്ടുണ്ട് കുറച്ച് ആയിരങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നിന് വെല തന്നെയുണ്ട്
ആഹ്
എന്നാലും കല്യാണത്തിന് അതെ അതെ അതെ ഉള്ളവർക്ക് അതെല്ലാം വി റ്റിട്ട് വേറെ വെല്ലോം ചെയ്യാൻ പറ്റും ഉംഹ് ഉംഹ്
അതാണ് എല്ലാ
ഉംഹ് എല്ലത്തിനും ക്യാഷ് ക്യാഷ് കയ്യില് വേണം ക്യാഷ് ഇല്ലാതെ നമുക്ക് ജീവി ക്യാഷ് വേണം അത്യാവശ്യം മനസ്സമാധാനം വേണം ക്യാഷ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ജീവിതം മുന്നോട്ട് പോവും
കാര്യം വെറുതെ പറഞ്ഞതാണ് ചിലവര് പറയും ക്യാഷ് ഉണ്ടായി റ്റൊന്നും കാര്യമില്ല ക്യാഷന്നെയാ എല്ലായ്നും വേണ്ടേ
ആഹ നമുക്ക് നമുക്ക് ജീവിക്കാൻ കയ്ല്ള്ള അത്യാവശ്യം ക്യാഷ് വേണം
പിന്നൊ
അത് ആഹ് മസ്റ്റാണ്
എല്ലാ നമുക്ക് കണ്ടെത്താൻ പറ്റും സമാധാനം എല്ലാം കണ്ടെത്താൻ പറ്റും ഉംഹ്
ശെരിയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊക്കെ പൈസ തന്നെ വേണ്ടേ ഉം
ഇപ്പൊ നമ്മക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ ഒരു നല്ലൊരു ചികിത്സ വേണമെങ്കിൽ പൈസ തന്നെ വേണ്ടേ
ഇപ്പോഴുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മള് ക്യാഷ് എടുത്താ കാണാത്ത ക്യാഷ് ആണ് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും നമുക്ക് വരാതിരിക്കട്ടെ
ഹെൽത്തിന്റെ എല്ലാം എടുത്തിട്ടുണ്ടോ ഹെൽത്ത് ഇൻഷുറൻസിൽ എടുക്കുന്നത് നല്ലതാണ്. ഉംഹ് അതിപ്പൊ ചെറുപ്പത്തില് ആഹ് ഇപ്പൊ ചെറുപ്പത്തില് ഇപ്പൊ ഉണ്ടല്ലോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എടുത്തോട്ടോ. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ശെരിയ വെറുതെയല്ല
അത് അല്ല അതൊരു മെയിൻ എന്താ വെച്ചാല് പ്രീമിയം എല്ലാം കുറയും പിന്നെ കുറ ച്ച് വെൽ വെലുതാവും തോറും ഷുഗറെല്ലാം കൂടുമ്പോം ഭയങ്കര പൈ സ വേണ്ടി വരും പിന്നെ ആ പ്രീമിയം ഭയങ്കരം കൂടുന്നു
ഒരു ബോഡി ചെക്ക് അപ്പ്‌ പ്രഷർ കുറച്ചുണ്ട് ഷുഗർ ഒന്നും ഇതുവരെ നോക്കിയില്ല.
ഉംഹ് അതൊന്നും അയില് പറയാണ്ടിരുന്നാ മതി ജോയിൻ ചെയ്യുമ്പോം ഉംഹ് ഷുഗറ് എല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്
ആഹ്
ഉം
അങ്ങനെയൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ അസുഖങ്ങളൊന്നും
അല്ല നമ്മള് അത് മനുഷ്യ അത് നമ്മുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ വെച്ചാല്
ഇപ്പൊ തന്നെ എടുത്താൽ ചെറിയ പൈസ കൊടുക്കണ്ട നിങ്ങക്ക് ഒരു പത്തായിരത്തിന് ഒരു പത്തായിരെല്ലാം കൊല്ലത്തില് അടക്കേണ്ടി വരൂല്ലൊ നമുക്ക് എന്ത് ത്തിനും അതൊരി ഇതല്ലേ അത് തുടർന്ന് കൊണ്ടു പോയാൽ മതി കൂടുകയില്ല. ഇടക്കൊരു നമ്മക്കൊരു കൊറേ വയസ് കൂടിട്ട് എടുക്കുമ്പോ പത്തി ഇരുപത്തി ഇരുപത്തയ്യായിരല്ലോ വേണ്ടിവെരും, ഒരു വർഷത്തേക്ക്. ല്ലോ? നാലാൾക്കല്ലെ?. ആഹ് ആഹ് ഓ ഓക്കെ ഓക്കെ ഇട്ത്തെച്ച് ഭക്ഷ ഭക്ഷണം കഴിക്കാതാ വിളിക്ക വിളിക്ക്ന്നുണ്ട് എന്താ ചെയ്യേണ്ടെ ഞ്ഞാം ഓക്കെ എന്നാലേ ഓക്കെ ആഹ്